ഉ
ഹലോ ഹലോ ആ കേക്കുണ്ടോ
ആ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്
ആഹ എന്താശേഷം
സുഗം
പണി കഴിഞ്ഞിരിക്കരിക്കലേ ചായ കൂടി കഴിഞ്ഞോ
ചായടൊക്കെ കഴിഞ്ഞു ഒന്നത് കഴിഞ്ഞോ
ആഹ കഴിഞ്ഞു
ഏർ കുട്ടികള് വന്നോ സ്കൂളൊക്കെ വിട്ട്
അവിടെ എന്ത സ്പെഷ്യൽ ചായക്ക്
ഞാനിന്ന് പായം ഈ ചെറുപായം ഉണ്ടാവലേ അത് കൊഴച്ചിട്ടാണ്ട് ഞങ്ങളവിടെ അവിടെൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ ന അരിപ്പൊടിിയ മൈദപ്പൊടി ഇട്ട് കണ്ട് തേങ്ങി ഇട്ട് കണ്ടൊര് കടി ഉണ്ടാക്കണ്ട് പൊരിക്കലണ്ട് അങ്ങനെ ഉണ്ടാക്കി സ്കൂൾക്ക നിന്ന് വരുമ്പോ കുട്ടിയക്കെണ വണ്ട
അതന്നെ എണ്ണക്കടൊക്കെ കേടാല എന്നാനും എണ്ണക്കട എ ഉണ്ടലെ പുറത്തൊന്നന്ന് വാങ്ങല്ലെങ്കിൽ വാങ്ങ വളേറെ നല്ല നമ്മൾ ഉണ്ടാക്കില്ലേ ഏറ്റും
ഉ വാങ്ങല കുറവാാണ് പോഓരെ ഇ ഇണ്ടാക്കലന്നെ കൂടുതൽ
ഉം
എന്തെങ്കിലൊക്കെ ആയിട്ട് തട്ടിക്കൂട്ട പരിപാടികൾ
ഉം രാത്രിക്ക് ഫുഡ ഒക്കെ റെഡി ആയ
ആ ഇ നാളെ നോമ്പാല്ലേ നോമ്പാ മോഹറ ഒമ്പതും പത്തും ഉം അയിന്റെ അയിന് ചോറ് ഇണ്ടാക്കാൻ അത്തായത്തിന് ചോറ് ഇണ്ടാക്കാൻ നിക്കാണ്
നത് രാത്രി ഉണ്ടാക്കായാര്ച്ച് അല്ലെങ്കി കേടെന്നോയാലോ വെച്ചിട്ടേ
ഇല്ല ഞങ്ങള് ഈ നേരം ഇണ്ടാക്കല് റേഷൻ കടയിത്തെ അരി അതുകൊണ്ട് ഇണ്ടാക്കി വെക്കലാ
രാത്രി എത്യാലും ഉണ്ടാക്കണം രാത്രി കറികളൊക്കെ വേണണ്ടാക്ക ഉം ഞാൻ പെൽച്ചക്ക് മു മുട്ട പൊരിക്കാ വിജാര്ച്ച് അത് മതി മക്ക മക്കൾക്കായാലും ഇൻക്കായാലും മോന്ണ്ട് മോന് ഒൻപതിൽ പഠിക്ണ ഒരു മോൻ ണ്ട്. ഓനും നോൽക്ണ്ട് പറഞ്ഞ് അപ്പപിന്നെ
ഹസ്ബൻഡ് ഇണ്ടാ
ആഹ് ഓലൂണ്ട് ആഹ് അപ്പ ഞങ്ങക്ക് മൂന്നാക്ക് മതി
അപ്പൊ കറിയോ
കറി എന്തേം താളിപ്പൊക്കെ മതി പെൽച്ചക്ക് പിന്നെ തോനെ മസാലകറിയൊന്നും പറ്റൂല
താളിപ്പാണ് രസം ആ നേരം നീച്ച്കാണ്ട് തിന്നുമ്പം ഞങ്ങൾക്ക് മത്തന്റെല ഇണ്ട് പ്പൊ അത്
ഉം ഞാൻ ബടെ പപ്പടണ്ട് പരിപ്പ്ണ്ട് ഏതെങ്കിലൊക്കേണ്ട് താൾചാരാച്ച്
ഉം എന്റെ വീട്ടിലൊക്കെ പണ്ട് ഉണ്ടാക്കിന് വപ്പടം താളിക്ക്ണ ഞങ്ങൾ ഇവിടോന്നും ചെയ്തു നോക്കിട്ട്ല്ല ഇന്റെ വീട്ടിലിങ്ങനെമ്മ ചെയ്തീനി
ഞാൻ ഇന്റെ വീ ട്ടില്ലൊന്നും അറില്ല. ഇവിടെ ഇണ്ടാക്കും ബപ്പടത്താളിപ്പ്. അപ്പം ഞാന് അത് കണ്ടാട്ട് ഇങ്ങനെ പഠിച്ച്
ആഹ് പണ്ട് കൊറേ മുന്നാണ്. ഞങ്ങളെ വീട്ടില് കൊറേ ആള് ഉണ്ടായിരുന്നു ഏഹ് ഞങ്ങള വീട്ടില് കൊറെ ആള്ണ്ടാ യിരുന്നു. അപ്പൊ അത് ഇങ്ങനെ ഇണ്ടാക്കുമ്പോ തെയേയ്ട്ട് കൊറെ മുന്നേ ഞാനൊക്കെ ചെറുതായന്ന് അപ്പോല് പിന്നെ തെയ്ഞ്ഞീല്ലെങ്കില് ഒരു തട്ടിക്കൂട്ട് പരിപാടികൾ അയി കാണ്ട് ഉണ്ടാക്കിന്യ സാധനാണ് അതൊക്കെ
ഒരു രണ്ടു ബപ്പടം പൊരിച്ച അയിനെ കൊണ്ട് ഉണ്ടാക്കാൻ സുഖാ ഞാന് രണ്ടു ബപ്പടം പൊരിക്കും മൂന്ന് ഏ ആൾക്ക് അനുസരിച്ച് ബപ്പടം ഇടുക്കും എന്നിട്ട് അങ്ങനെ എടുക്കണൊന്നുല്ല ഞാൻ കൊറച്ച് ക ട്ടിയിൽ ഉണ്ടാക്കാൻ വേണ്ടിണ്ട് ആൾക്കനുസരിച്ച് ബപ്പടം ഇ അല്ലെങ്കിൽ രണ്ട് ബപ്പടം മൂന്നപ്പടം ഉണ്ടായാലും ഒര് ഒര് അഞ്ചാറ് ആൾക്ക് കൂട്ടാൻ ഉള്ള കറി ഇണ്ടാക്കാ അത് കുറച്ച് രണ്ട് മൂന്ന് വെൾ ത്തുള്ളി എടുക്കും രണ്ട് ചൊമന്നു ക്കും രണ്ടും കൂടി അരിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പും ഏഹ് അം പച്ചമുളക് നമക്ക് എരുക്ക് ആവശ്യള്ള പച്ചമുളകും എടുക്ക ഇന്നട്ട് ഇതൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചണ്ണേല്
താളിക്
മൂപ്പിച്ചെടുക്ക. മൂപ്പിച്ചിട്ട് ആ ഇന്നട്ട് കഞ്ഞിവെള്ളം പാർന്ന് ഉപ്പിട. ഇത്രന്നെ ഉള്ളൂ ബ പ്പടം പൊടിച്ച്ട്ട് തിളപ്പിക്ക
അത്ര ഒള്ളൂ. ഒരീസം ഉണ്ടാക്കിയോക്കണം ഇവടെ
ഇന്നട്ട് വേണെങ്കില് ഇത്തിരി മൊളകുംപൊടി അയ്മ്മ കൂടി ഇടാ ഒരു കളറിന്
ഉം ഉം മറ്റേ ഇതൊക്ക താളിക്ണ്ട മായിര്യന്നെ എന്താ പ റയാ എലകള് ഇതാക്ണ്ടാ മാര്യ ന്നെ
ഇവിടെ ഇൻക്ക് ഭയങ്കര ഇഷ്റ്റാ അയിന് ഞാനിപ്പം ഇണ്ടാക്കിയേക്കും ഇപ്പം ഇണ്ടാക്കിയെച്ചാണ്ട് സുബയ്ക്ക് കൂട്ടുമ്പോ ആ ബ പ്പടത്തിന്റെ ടേസ്റ്റ് ഒക്കെ അയ്ക്ക് എറങ്ങിട്ട്
ആഹ് കൊറച്ചേരം ഇണ്ടാക്കി വെച്ചാല്
ആഹ് കൊറച്ച് മുന്നേ ഇണ്ടാക്കിയേക്കണം അപ്പത്തന്നെ കൂട്ടാ പക്ഷെ അപ്പൊ ബപ്പടം അങ്ങനെ മുരിവോടന്നെ നിക്കും ശപ്പ ഇൻക്കത്ര ടേസ്റ്റിട്ടേല അത് കൊറച്ച് മുന്നേ ണ്ടാക്ക്യക്കുമ്പോ ഉം അതേമാരിക്കെന്നെ
ഇവിടെ ഞാൻ ആരുണ്ടാക്കണ്ട് കണ്ടിട്ടില്ലമ്മ ന്നും ക്ഷേ ഞാർഞ്ഞില്ലേ ഞങ്ങളെ വീട്ടില് അന്ന് മൂത്താപ്പാരും അങ്ങനെ കൊറെ ആൾണ്ടായിരുന്നു ആര് തറവാടായി പിന്നെ
ആ വടെ അതേപോലെ വെണ്ടക്കിം തക്കാള്യൊക്കെ താളിക്കണാണ
ആ അതൊക്കെ ഇപ്പോളുണ്ട് അത് ഇവടക്കട്ട്ണ്ട്
താളിപ്പൊക്കെ വളരെ കൊറവാ അട മീൻകറി എരുള്ള മസാല കറി പിന്നെ മീനും എർച്ചിം പപ്പടം ഒന്നൊക്കെ പൊരിക ഉം
ഉ
ഇവിടെണ് ഇവിടെ ഒരു മസാലക്കറി ഇവിടെ തേങ്ങ അരച്ചൊരു കറില്ല
ഇവിടെ ഒന്നങ്കി താളിപ്പ് അല്ലെങ്കില് മസാല കറി അത്രളളു തേങ്ങരച്ച
ക്കതിലേറെ രസം ന്ന താളിപ്പാണ് തോന്നല്
പ്പ രസം
ആ അതാവുമ്പോരു കൂട്ടാനൊരു
ള്ളേരി എന്ത് സാധനും താളിക്കും
വെള്ളരിക്കൊക്കെ
ആ ഇൻക്ക്ങ്ങട്ടൽഭുതാ വെള്ളരി ക്ക ചെരിങ്ങ ചെരങ്ങ തളിക്കൂല്ലേ
ഏ ആ ചെരങ്ങാ താളി
അതേമാരിക്ക് വെള്ളരിക്ക താളിക്കും എന്നിട്ട് അയ്ന് വെള്ളുകറി ന്നാ പറ്യാ വടെ ന്നട്ട് ഇമ്മൊക്കെ പറിം ബട്‌ത്തെ ഇമ്മക്കെ പറിം ആ ഇൻക്കറ്യ പോലൂല്ല അതെന്താന്ന് കല്യാണം കഴിഞ്ഞുടനൊക്കെ ആ വെള്ളേക്ക വെള്ളുകറി വെച്ച് ച്ചാളാ റിം ഞാ തെന്താ സംഭവം വിചാര്ച്ചു ഞാൻ ന്നട്ട് ഇത് ഇത് പുട് ച്ച്ങ്ങനെ നടക്കും റബ്ബേ ഇതെന്തൊ ചെ ഇൻക്കന്നൊക്കെ പേട്യാണ് ന്നട്ട് പിന്നെ മു ത്തച്ചീനോട് പോയി ചോയ്ച്ചപ്പോ ആകെ സിംപിള് മുളപ്പിട്ട് വേവിച്ച് കടകും ഉപ്പും മൊളക്കിട്ട് വേവിച്ച് കടകിട്ട് വർ ത്‌ങ്ങനെപ്പൊ ഞാനിങ്ങനെ തല പുണ്ണാക്കി നിൽക്ക്ണെ അതേപോലെന്നെ എല്ലാ സംഭവും അങ്ങൻ തന്നെവടെ ഒക്കെ സിമ്പിൾ സി
അപ്പോക്സിട്ട്ണൊ മേല്‌ല് ട്ട്ണോ അ കേറാൻ പറ്റൂല കേറാൻ പറ്റൂല
വടെ ഇവടെ കൊറേ കോഴിക്കോട് ഒര് ടോണ് മാ റ്റണ്ട് വടെ സ്ലാങ്ക് ഉം വർത്താനത്തിന് അമ്മ പിന്നില്ലേ നമ്മളെ സ്‌റ്റേ സേഫ്റ്റി പിന്ന് അയ്ന് കാപുത്തീനൊക്ക പറയും
കാപ്പുത്ത്യൊ
ആ
ആഹാ പുതിയതായിട്ട് കേക്കയാണ്
ആ കാപ്പുത്തി പിന്നെ വെള്ള ട്ക്കണ കൊടല്ലേ കൊടം
ആ ആ ആ ആ ആ
പ്പയ്ന് പാനി ന്നാ പറയാ
പാന്യാ
ആ എന്നട്ട് വെള്ളെയ്‌ലാട്ക്ക്ണെ ച്ചാല് ആ പാനീലെട് തോ ഞാപ്പം വിചാരിക്കും ഇതെന്തുവാന്ന്
നമ്മളെ വെള്ളത്തിനല്ല ഇിന്ദി പറയല്
ആ എന്നിട്ട് അന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ അതേപോലെ നോരീസന്നോട് കാപ് കുടുക്കെടുക്കാൻ പറഞ് ഞാൻ വല്യേരു കുടുക്കിടുതൊടുന്ന് ഇതാണോ ഇതാണോ ഇതാണോ ചോച്ചിട്ട് ഹ് ഹെ അതൊന്നുംല്ല എന്നിട്ടൊക്കുമ്പോ ഒരു എന്നിട്ട് ഉമ്മാക്ക് ദേഷം പിടിച്ചിട്ട് ഉമ്മാക്കറിയിണില്ല എനിക്കറിയിലാന്ന് ഉ ഇമ്മതന്നെ പറഞ്ഞു വന്ന് അത് ഞാനിത് കൊറേ അതുംത് കാത്തികൊടുത്തിട്ട് അതൊന്നുല്ല അവസാനം മ്മദേഷ്യം പിടിച് വന്നാണ്ടൊരു പിന്നെത്തപ്പോഇത് അതാ മനസ്സിലാവണത് അങ്ങനെ പിന്നെ എന്റെമ്മനോട് ഇങ്ങനെ പറയും മ്മ പറയാ ന്നനക്ക് ചോദിച്ചു ചൂടെ എന്താണ് കാപ്പത്തി ചോയിക്കാനൊരു പേടിയും മടിയു അങ്ങനെ കൊറേ കാര്യ അങ്ങനെ ഇപ്പൊ കൊറേ ലെവലായി
അല്ലാ അപ്പൊ ഉമ്മാക്ക് പ്രായം ഇണ്ടായിരുന്നോ ന്നന്ന്
പ്രായൊന്നുല്ല ഓലെ ഒരു ഭാഷാശൈലി മാറ്റണ്ടായിറ്റേ
ഇപ്പൊ അവിടെ എരുത്തല്ലാ ങ്ങളെ വീട്
ഇതൊക്കെതന്നെ ഓലി ഓല് കല്യാണം കഴിഞ്ഞ വന്നത് വേറെ ഇ കുറേ ദൂരത്ത്ന്നാ ഇങ്ങട്‌ കല്യാണം കഴിഞ്ഞ് വന്നതാമ്മ അപ്പൊ ഉമ്മ അവിടെ നിന്നണെങ്കിലും ഉമ്മന്റെ ഭാഷ ങ്ങട് റെഡി ആയില അപ്പം
ന്റെ നാത്തൂന്റെ അമ്മായിമ്മ എപ്പളും പങ്കാന്നേ പറയുള്ളു ഫാനിന് അങ്ങനെ ഒരു ആ പങ്കട്ടാണ് റിയും ചിലേപ്പോ അവിടെ പോവുമ്പോ
മ് ആ അതേപോലെ ഇന്റപ്പ അങ്ങനത്തെ ഇന്റപ്പ തുണിക്കൊക്കെ മുണ്ട് ന്നാ പറയാ
ആ അത് ഞങ്ങളവിടെ ഇപ്പളും പറയണ
വെള്ളമുണ്ട്ടുത്താലപ്പ ഞാൻ കാണാ വെള്ളമുണ്ട് കൊട്ത്ത് നമ്മൾ തലോക്കണ മുണ്ട്ട്‌തൊടുക്കും ചീത്തങ്കട് കേക്കും
തോർത്തുമുണ്ട് ഹ് ഹ് ഹ്
ആഹ് തോർത്തു മുണ്ടെടുത്ത്ടുക്കും ആ അത്ങ്ങനെ പറയും തോർതുണ്ട് നന്നെ പറയിം ഇപ്പങ്ങനെ പറയും പക്ഷെ നമ്മളൊക്കെ മുണ്ട്പറഞ്ഞ മുൻ മറ്റേന് തുണിയാ പറയാ അങ്ങനെയൊക്കെ ഓരോരോ മാറ്റങ്ങൾ
നമ്മള് വെള്ളത്തുണിക്ക് വെള്ളത്തുണി റിയും
ആ വെള്ളത്തുണിക്ക് അങ്ങനെ ആഹ് ഇപ്പ അങ്ങനെയല്ലാ ഇപ്പ വെള്ളമു ണ്ടെടുത്തക്ക കള്ളി മുണ്ടെടുത്ത അങ്ങനെ പറയ
ഉം ഉ
അങ്ങനെ ഓരോ ഭാഷകൾ
വേറെ വേറെന്താ പിന്നെ
ണ്ടോവടെ
ന്നിട്ട് കുട്ടികൾ എത്ര ആളാ
മൂന്നാളുണ്ട് മൂന്നാളും വന്ന് കളിക്കാനൊക്കെ പോയിന ചായക്കൂടിക്കെ കഴിഞ്ഞ് ആ ഒമ്പതിലോന് മറ്റതും ഏ എ നടൂൽ നാലിൽ ചെറുത് എൽ കെ ജി
ആഹ് ഇക്ക് മൂന്നാളാണ് വല്ത് ഏഴില്
മക്കൾ അവിടെ മക്കളെത്രാളുണ്ട്
മൂന്നാളുണ്ട്
വല്യേതോ
ആ വലുത് ഏഴില് രണ്ടാമത്തത് ഒന്ന് രണ്ടില് പിന്നെ ചെറുത് ഇപ്പോ ഒന്നര രണ്ടാവാനായി ആഗസ്റ്റക്ക് രണ്ടാവും
ആഹ അ ശരി നമ്മടെ ഒക്ടോബറില് ഇവിടെ ഒക്ടോബറും മെയും ഫെബ്രുവരിയും ബർത്ത്ഡേ കയിച്ചാനെന്നെ നേരം
നേരംന്നോ
ഇപ്പൊക്കെ അങ്ങനെയാണ് ബർത്തീടെ താത്താരെ കുട്ടികൾ ഇപ്പ ഞങ്ങളടെ അഞ്ചും കുട്ടികള എല്ലാർക്കും കുട്ടികളും മക്കളോ എല്ലാ മാസത്തെ ഒരു പാടണിയാണ് ഇനിയിപ്പ നിർത്തണം ഇതൊക്കെ ഇത് അമ്മക്കൊരു പാടാ അവിടെ ഇങ്ങനെ വെറുതെയോ എല്ലോ ഒൽക്ക ഉണ്ടാക്കി ചടു അമ്മക്ക്ന്നെ ചെലവ്
ഉ ഞാൻ വിളിക്കട്ടാ
ആ ന ആയിക്കോട്ടെ
ആ